ഹലോ
ഹല ഹലോ എവിടാണ് റോ അന്താ പരിപാടി ഹല ഹലോ
ആഹ എന്താ പരിപാടി സുഖല്ലേ
സുഖല്ലേ ഓ സുഖാണ് എന്താ പരിടിന്ന് വാശകല്ലേ എാ പരിടി
പ്രത്യേകിച്ച് പരിപാടിയന്ന ഇല്ല ഞാനിപ്പ വീട്ടിൽ നിന്നാണ് ഇന്റെ
വീട്ടിൽ നിന്നാണ് എ ജോലി വീട്ടിൽന്ന് തന്നെയാണ് ീട്ടാണോ ഞാനിപ്പോ ഇന്ന വീട്ടില്ല അന്ന പണിക്കൊന്നും പോയിട്ടില്ല അഞന്ന് റീൽ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കയന അപ്പൊ നമ്മള് ഇപ്പോ ഓൺലൈനൽ കുറ ബിസിനസുകളൊക്കെ അങ്ങനെ നടന്നണ്ടല്ലോ അത് ഇങ്ങനെ നോക്കേനി
ആ അതെ അതെ ഇ
ആതെ അതെ എന്റെ ജോലി ഓൺലൈൻ പണി തന്നെയണാണ് ഞാന് പുറത്തന്നും പോകാറില്ല. വീട്ടിൽ തന്നെ ആഹ അതിനെക്കുറിച്ച് എന്ത പറയാനണ്ടോ ഓൺലൈൻ ബിസിന ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങള്
അതെ ഓൺലൈൻ ബിസിനസ്സ്ന്ന് പറയുമ്പോ നമുക്ക് കൂടുതൽ സാധ്യയതയുള്ള മേഖലയാണ് കാരണംന്താ വെച്ചാ നമുക്ക് പുറത്തിറങ്ങണ്ട നമുക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യേണ്ട ആവശ്യമ ഇല്ല കൂടുതൽ നമുക്ക് സമയം ലാഭിക്കാം വീട്ടിലരുന്ന് തന്നെ പിന്നെന്തച്ചാല് ഓൺലൈൻ ബിസിനെച്ചാല് എല്ലാ കാര്യ
ഇപ്പോം എല്ലാ കാര്യങ്ങളിലും ഓൺലൈൻ ബിസിനസ്സുക കൊണ്ട് മാത്രമാണ് ഓരോ കമ്പനികളും സാമ്പത്തിക വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്
അപ്പൊ അതുപോലെപ്പ നമുക്കറിയാം എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒരു അച്ചാറാവട്ടെ എന്താവട്ടെ ഡ്ര ആട്ടെ ഒക്ക ഓൺലൈൻല്ലെ ഇഗ്രെ സോഷ്യൽ മീഡിയ വഴി അവര് അവരുടെ റീല് അല്ലെങ്കിൽ മറ്റു വീഡിയോകളൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് വഴിയാണ് നടക്കുന്നത് ഇ ഓൺലൈൻ ബിസിനന്ന് പറഞ്ഞ നമ്മള് സാധാപേറും ഓൺലൈൻ ബിസിന മാത്രമല്ല ഏത് പിയ ആട്ടെ ഏത് കടയാവട്ടെ അവരൊക്കെ ഇ ഓൺലൈൻ വഴിയാണ് അവരുടെ അവരുടെ കടയിലുള്ള സാധനങ്ങ മറ്റ എല്ലാവിധം അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അ ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചടത്തോളം നമുക്കറിയാം പുതിയരു ബജറ്റ് വന്നു പുതിയൊരു ബജറ്റിനെ സംബന്ധി പുതിയ പുതിയ യുവത്വങ്ങൾക്കും അല്ലെങ്ക പുതിയ പുതിയ സംരംഭങ്ങർക്കും കൂടുതൽ ചൻ അല്ലെങ്ക കൂടുതൽ സാധ്യത കാണുന്ന ഒരു പ കാണുന്നത് അപ്പ അത്രത്തോളം നമ്മൾ കേരളത്തിന്റെ സാമ്പത്തിക നേട്ടം യിക്ക അല്ലെങ്കിൽ മുന്നോട്ട് ഗമിക്കാൻഴിയുന്ന രീതിയിലാണ് ഇ ഓൺലൈൻ ബിസിനന്റെ പറ്റ പറയുമ്പോ അ കൂടുതൽ ചതിുഴികൾ കാണ കഴിയും അത് അതുപോലെ തന്നെ അതിലേറെ ചതിക്കുഴികളെ കറില ഏറെ നമുക്ക് വെല്ലുവിളികള കയറെ നമുക്ക് ഇതിന്റെ ് നല്ലൊരു വശമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാ എന്നുള്ളതാണ് കാരണം നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഒറ്റ രീതിയിൽ നമ്മുടെ ഈ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ഒറ്റടുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഓൺലൈൻ ബസിനസുകളുടെ പോക്ക്‌ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങ ഓൺലൈൻ ബിസിനസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ
ആ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാന പിന്ന രീതിക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പ ഇന്റർനെറ്റിന്റെ വേഗ ഇങ്ങനെയാണല്ലോ കൂടുതൽ വളർച്ച കർണ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമില് പേജ് സ്റ്റോറ ഒക്കെ ഇട്ടിട്ട് മറ്റേ നമ്മളെ മൊബൈൽ ആക്സസറീസിന്റെറെ ഒരു ബിസിനസ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും നിലുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനകളം കൂടുതല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലാണ് അധികവും ആളുകൾ ഇതാക്കുന്നത് പിന്നെ ഫേ്സ്ബുക്ക് ബക്കിലൊക്കെയാണ് അപ്പം അതെനിക്കൊരു വിജയകരമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഓൺലൈനിലായ ഒരു ഗുണംമന്ന് വെച്ചാൽ കട ഇടേണ്ട കട പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകൾ വേറെ ഉണ്ട് വേറെ കടകൾ നമ്മൾ എടുക്ക ചെയ്യുന്നു പക്ഷെ അവരെന്താക്കും നുക്ക് നല്ലൊരു എമൗണ്ട്ക്ക് കമ്മീഷൻ തരും നല്ലൊരു എമൗണ്ട് തരും നല്ല വൃത്തിക്ക് കാരണം അവർക്ക് ഞങ്ങള്ൾ വലിയ കച്ചവടങ്ങള ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പ ഞങ്ങൾക്ക് ടാക്സ് വരുന്നില്ല ആ അതായത് എന്ത് ടാക്സികള് ഈ കടൻ രൂപത്തിലുള്ള കടകറെ ടാക്സി വാടക അതൊന്നുമ ഇല്ലല്ലോ സാധനങ്ങൾ ഞങ്ങൾക്ക് ഓലിപ്പ അത്രം ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോകവാൻ സാധനം എടുക്കാൻ ഞങ്ങൾ കുറേറ ചെയത് കൊടുക്കാം ഇവരോട് പറഞ്ഞിട്ട് ഇത്ര പരിപടിയ ഉള്ളൂ അത് അത്ര സുഖസുന്ദരമായിട്ട് നടക്കുന്ന ഓൺലൈൻ ബിസിനസ്സ് ആയതുകൊണ്ട് പിന്നെ മൊബൈൽ ഫോ ഇൻറർനെറ്റ് കണക്ഷന ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഭാഗത്തനിന്ന് ഇങ്ങനത്തെ ബിസിനസ് നടത്താൻ കഴിയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഓൺലൈൻ ബിസിനസ്സ് എളുപ്പത്തിൽ കോടികൾ സമ്പാദിക്ക ക്കള മാർഗമാണോന്ന് ചോദച്ചാൽത് എനിക്കറിയില്ല. പക്ഷേ ണ്ടാവും ലാഭങ്ങളാണ് പിന്നെ ഓൺലൈനിൽ ഒരുപാട് ബിസിനസുകൾ ഇപ്പോൾ നടന്നുകൊണ്ട വരണ്ടല്ലോ സ്റ്റോറുകളായിട്ടും ഡ്രോപ്ഷിപ്പ് അതെ അ നിൾ പറഞ്ഞപ്പോഴാണ് ഓൺലൈൻ ബിസിനസ് എന്നുള്ളത് അത് നമുക്ക്
ഏഹ് കടകൾ ഇടേണ്ട അതി വാടക കൊടുക്കണ്ട നമുക്കറിയാം ഇപ്പോ എന്ത് ബിസിനസ്സ് തുടങ്ങാണ്ടെങ്കിലും അല്ലെങ്കിൽ എ തൊ കട ഇടുകയാണെന്നുണ്ടെിലും അതിന്റെ പ്രധാനമായിട്ട് വെല്ലുവിളിായി വരുന്നത് ഓരോ കെട്ടിട ത്തിന് കൊടുക്കേണ്ട വാടക അല്ലെങ്കിൽ ഓരോ മുറിക്കും കൊടുക്കേണ്ട വാടക എന്നുള്ളതാണ്. ഓൺലൈൻ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രേത്യേകത എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് കടകൾക്ക് അല്ലെങ്കിൽ മുറികൾക്ക് വാ പാടൊക്കെ കൊടുക്കേണ്ട എന്നുള്ളതാണ് നമ്മു നമ്മള് വീട്ടില നമ്മള നമ്മ നമ്മള ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മ ുടെ വീടുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഓൺലൈനുമായി മറ്റുള്ളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇതുപോലെയുള്ള വാടക ആരെെങ്കും കെട്ടിടങ്ങൾ നമുക്ക് വാടക എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ഒരുയിന്റാണ് പിന്നെ നമ്മ ഓൺലൈൻ ബിസിനസുകളുടെ വെല്ലുവിളികളിലേക്ക് അല്ലെങ്കത്തിന്റെറെ ഒരു ചതിക്കുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പൊ നമുക്കറിയാം ഈ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽണ്ടെങ്ക മറ്റപലെയുള്ള ഓരോ ഇതുപോലെയുള്ള ഓൺലൈൻ ഇതുകളും ബിസിനസുകളും അതിലേക്ക് നമ്മൾ ആദ്യം ഈ ആദ്യ പെയയ്മെന്റ് കൊടു ആദ്യം പൈസ അടച്ചിട്ട് പിന്നെ സാധനം വരുന്ന രീതിയിലുള്ള ചില കമ്പനികൾ നടത്തുന്നുണ്ട് അതിലെന്താ വെച്ചാൽ ആദ്യം നമ്മൾ പൈസ അടക്കുന്നു അത് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം എത്താത്ത രീതിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ചതി കുയി ലേക്ക് എത്തുന്നത് അല്ലാനുണ്ടെങ്കിൽ ഇ നമ ഓൺ ഡെലിവറി പോലത്തെ നല്ലൊരു ചാൻസ് അല്ലെങ്കിൽ നല്ലൊരു സാധ്യത അവിടെ ഇണ്ട് അപ്പൊ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിട്ട് ഇതുപോലെയുള്ള ബിസിനസുകൾ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഓർഡർ പക്ഷെ നമുക്ക് ഇതിലരു ബുദ്ധിമുട്ട് കാണാൻ കഴയില്ല. എപ്പോ നോക്കിയാലും ഇതിന്റെ നുക്ക് സവിശേഷങ്ങൾ മാത്രേ പറയാൻ കഴ എനിക്കറിയാം എന്റെ ഒരു ഒരു സുഹൃതുണ്ട് അവ കുറച്ച് ഇ അവ ബാംഗ്ലൂര് അവിടെ ജോലി ചെയ്യുന്നത് അവനന്താ വെച്ചാൽ ഒരു ഓൺലൈൻ ആയിട്ട് ഇൻസ്റ്റഗ്രാം വഴി ഒരു മാട്രമോണി പേജ് തുടങ്ങ അപ്പൊ അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു മലബാർ നിക്ക മലബാർ കേരള അങ്ങനെ എന്തോണ് അതിന്റെ പേര് ആ അതുപോലെയുള്ള പേജുകളില് ഇപ്പ നമുക്ക നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇത്രത്തോളം കൂടുതൽ യുവാക്കളും കൂടുതൽ യുവതികളൊക്കെ പൊ ഈ കല്യാണം കയിക്കാൻ പ്രായക്കാരായി ഇക്കാണ്. അതായത് യൂ ഈ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാന അല്ലെങ്കിൽ ഈ പെണ്ങ്ങൾക്കൊത്തുള്ള ഡിമാൻഡ് ഒത്തുള്ള അവരുടെ നിബന്ധനകളൊത്ത്ട്ട്ളള ചെക്കമാറെ കിട്ടാനവര് കിട്ടുന്നില്ല എന്ന്ള്ളതാണ്. അപ്പൊ നമ്മടെ യുവാക്കൾ കാര്യമായിട്ടും ഇതുപോലെയുള്ള ഈ ഓൺലൈൻ സാധ്യതകളിലുള്ള മാ മേട്രമോണിള് അല്ലെങ്കിൽ ഇതുപോലുള്ള കല്യാണപരമായ ഇതിലൊക്കെ അവര് മുഴുകുന്നുണ്ടാണ് അപ്പൊ ഇന്ടെ സുഹൃത്ത് അവനൊരു മാസത്തോളം ഒരു മാസം ഒരു ലക്ഷത്തിലേറെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതു വഴി മേട്രമോണി വഴി. അവൻ എന്താ വെച്ചാല് ഈ നമ്മുടെ വരന്മാരുടെ പ്രൊഫൈലുകൾ അവൻ വരന്മാരുടെ കുടുംബ വിവരങ്ങള് എല്ലാം ഇതില് റീലാക്കി അപ്‌ലോഡ് ചെയുന്നു. ആ പ്രൊ ഈ വരന്മാരുടെ ഈ ഡീറ്റെൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ധാരാളം കല്യാണങ്ങൾ ശരിയാകുന്നു. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടങ്ങളുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ട് നമുക്ക് ഇതിനെകൊ ഇതിന്റെ ഒരു പ്രതിഫല നമുക്ക് കൃത്യമായി കാണാൻ കഴിയും നമ്മൾ മുഖേന മറ്റുള്ളവരുടെ ഒരു വിവാഹം ശരിയാവാ അതിന്റെ സുഹൃത്ത് ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു ഒന്നര മണിക്കൂർ ഞങ്ങളൊരു കഫേലിരുന്ന് ഞങ്ങൾ ചർച്ചചെയ്തിരുന്നു നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ അപ്പൊ ഇതുപോലെയുള്ള നമുക്കറിയാം ഓൺലൈൻ എന്നുള്ളത് എത്രയോ പൊ പെട്ടെന്ന് പൊ നമുക്കൊക്കെ അയ്ന് അഞ്ചു വർഷത്തിന് മുമ്പുള്ള കേരളമല്ല ഇപ്പ നമ്മുടെ മുമ്പിലുള്ളത് കേരള എന്ന് മാത്രമല്ല ലോ കം തന്നെ ഒന്നായിട്ട് മാറികയ്യും നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് എ ഐ പോലത്തെ ങ്കേതികവിദ്യൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്നുള്ള മാറ്റ് മാറ്റങ്ങളാണ് ചലനങ്ങളാണ് നമുക്ക് കാണൻ കഴിയുന്നത്. അപോ ഈ ഓൺലൈൻ മേഘല കളിലുള്ള ഓരോ ബിസിനസ്സും നല്ലൊരു വളർച്ചക്ക് കാ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ കേരളന്റെ സാമ്പത്തിക നേട്ടത് ത്തിന്റെയും വളർച്ചക്ക് മുതൽ കൂട്ടാവുന്ന ഒന്നാണെന്നുള്ളതാണ്. ഈ ഫ്ലിപ്കാർട്ട് അല്ലാന്ണ്ടെങ്കില് ആമസോൺ പോലെത്ത വൻകിട കമ്പനികളെ പോലെ മറ്റുള്ള ചെറിയ കമ്പനികൾ ഇപ്പ നിലവിൽ വരാൻ തൊട ങ്ങീണ് നമുക്കറിയാം നമ്മള് ഈ എല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലാവട്ടെ ഈ എല്ലാവിധ സാമ്പത് ത്തികമേഖലകളിൽ നമുക്കറിയാ കർഷക മേഖലകളിലും പിന്നെതുപോലെ നമ്മുടെ യാത്രാ മേഖലകളി ത്ല് പൊ നമ്മക്കറിയ മള് റെയിൽവേ സേഷൻല് അറങ്ങിക്കഴിഞ്ഞാല് നമ്മളോരു ഊബർളിക്കുന്നു അല്ലാന്നുണ്ടങ്കി ഒരു ഒല വിളിക്കുന്നു അത് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് വരെ നമ്മടെ ഓൺലൈൻ ബിസിനസ്സുകളെത്തി. അപോ ഈ ഊബറ് ഓല എജുക്കേഷൻ നമ്മള് വിദ്യാഭ്യാസ മേഖലകളിൽ സൈലം അതുപോലെ മറ്റു ബൈജുസാപ്പ് പോലെ സംവിധാനങ്ങളെ അപ്പൊ ഇതൊക്കെ ഈ ഓൺലൈൻ ബിസിനസ് സാധ്യതകള് ഏറ്റവും കൂടുതല് ഉന്നതിയിലേക്ക് എത്തുന്ന രീതിയില് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ മേഖലകളില് സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ രാഷ് ഈ ആരോഗ്യ മേഖലകളിലെല്ലാം നമുക്ക് ഇതുപോലെയുള്ള ഈ ഓൺലൈൻ മേഖലകൾ അല്ലങ്കി ഓൺലൈൻ ബിസിനസുകൾ കാണാൻ കഴിയും നമുക്കറിയാം അത് കഴിഞ്ഞ് നമ്മള് ഈ ഒരു ആരോഗ്യ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് മരുന്നുകൾ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു വിധിയിലേക്ക് നമുക്ക് എന്താണ് അസുഖം ആ അസുഖം പറഞ്ഞു കൊടുത്താല് അതിനനുയോജ്യമായ ഒരു ഹേ ഡോക്ടർ എഴുതി തരുന്ന ഒരു മരുന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഓൺലൈൻബിസിനസ്സുകള് അതുപോലെ തന്നെ ഭക്ഷ വിഭാ വിഭവങ്ങള് നമ്മളൊന്ന് വിളച്ച് പറഞ്ഞാ അല്ലെങ്ക നമ്മളൊന്ന് വാട്സ്ആപ്പിൽ മെസേജ്ട്ട് കയ് ഞ്ഞാല് അവര് നമ്മടെ ഭയ നമ്മള് ഓഡർ ചെയ്ത ഭക്ഷണം നമ്മളെ വീട്ടിലേക്ക് എത്തി എത്തിച്ചേരുന്ന രീതിയിലും അപ്പോ എന്തുകൊണ്ടും- ഓൺലൈൻ ബിസിനസുകള് നമുക്ക് സിമ്പിളായിട്ട് വീട്ടുകളിൽ നിന്ന് വളരെ ലളിതമായ രീതിയില് വീട്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് ഉള്ളത് ഇപ്പൊ നമ്മള് അതിന്റെ നമ്മള് നേരത്തെത്തിന്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചലഞ്ചസ് അതിന്റെ ഒരു മറ്റ് മറ്റു ഭാഷ നമ്മള് ചർച്ച ചെയ്തപ്പോ നമ്മള് പറഞ്ഞു ഇതുകൊണ്ടുള്ള ചെലെ സാ -
സാമ്പത്തിക തട്ടിപ്പ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ് ചെലരിത് വെറുതേ ഒരു ഇൻസു
പേജ് തോടങ്ങിയിരുന്നു അതിലൂടെ അവര് ന ഫെയിക്ക്ക്കായിട്ടുള്ള മറ്റു ഫ്രോഡായിട്ടുള്ള കാര്യങ്ങള അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. ഇതു കണ്ട് ജനങ്ങൾ ആകൃഷ്ടായിട്ട് അവരും പൈസ അയച്ച് കൊടുക്കുന്നു എന്നാൽ അത് കയി ഇവര് ചതികുഴിയിൽ പെട്ടുന്ന് ഈ പൈസ അയച്ചതിന് ശേഷമാണ് അവർ അറിയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചതി- കൈകളില് പെടുന്ന ഒരവസ്ഥ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും മറ്റ് ഇതല്ലാത്ത മറ്റെന്ത് വശങ്ങൾ നോക്കുവാണെങ്കി - ഇത് പോലെയുള്ള ഓൺലെയ്ൻ ബിസിനസുകള് ഓൺലൈ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നമുക്ക് വളരെ രീതിയില്- എത്രയോ പെട്ടെന്ന് മുന്നേറാൻ കഴിയുന്ന രീതിയിലാണുള്ളത് നമുക്കറിയാം യുവാക്കളാണ് കാര്യമായിട്ടും ഇതില് ശ്രദ്ധ കേന്ദ്രീകരി ക്കുന്നെ ഇത് പോലെയുള്ള ഓൺലൈൻ ബിസിനസുകള് മറ്റ് മുതിർന്നവരൊന്നും ഇതിലേക്ക് പരിചരിച്ചു വരുന്നതേ ഉള്ളൂ ഇതില് ഈ- ഈ അതുപോലെയുള്ള നമ്മുടെ ഇപ്പ ട്രേഡിങ് മറ്റു പോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇതുപോലെയുള്ള ഈ - ആപ്പുകള് ഇതുപോലെയുള്ള പ് ഓരോ മേഖലകളിലും പൈസ ഇട്ടിട്ട് കൂടുതൽ സമ്പാദിക്കുന്ന രീതിയില് ക് നമ്മുടെ യുവാക്കളാണ് വളർന്നു വരുന്നത് അപ്പൊ കേരളത്തിന് നല്ലൊരു ഭാവി നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും നമ്മള് മുഖ്യമന്ത്രി ഭരണത്തിൽ - അതുപോലെ ഉം
കേരളത്തിന്റെ ഭാവി അതും ശരി തന്നെയാണ് പിന്നെ നല്ല വശങ്ങള് എല്ലാത്തിനും ഉണ്ടാവൂല്ലോ കുറച്ച് ചീത്ത വശങ്ങളും ഇപ്പോൾ ചെറിയ നിക്ഷേപങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ആകെ എവിടെന്നാണ് വർക്ക് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന് നല്ലതുണ്ട് പിന്നെ പറഞ്ഞാൽ പെട്ടെന്ന് വിജയിക്കൂന്നുള്ള രീതിൽ കു റെ ആളുകള് തുടങ്ങുന്നുണ്ട് എന്നിട്ടത് പകുതിക്ക് വെച്ച് നിർത്തി പോവാ അത് സംഗതി ഒരു തുടർ ച്ച ഉണ്ടായാലാണ് ഏതൊരു കാര്യത്തിനും ഇതാവുള്ളു പിന്നെ എന്നാ തട്ടിപ്പുകളുടെ സാധ്യത കൂടുതലാണ് നമ്മളിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്നുണ്ടെങ്കില് ചെലോല് പൈസ അയച്ചു കൊടുക്കുന്ന പക്ഷെ ചില പേജുകളുണ്ട് നല്ല വരുമാനമുള്ള പേജുക ള് ആണെന്നുണ്ടെങ്കില് അവര് പറയും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പറഞ്ഞാലും ആളുകൾ എന്താക്കും പൈസ അയച്ച് കൊടുക്കും കാരണം അവര് കുറച്ച് ഫേമസ് ആയ പേജ് ആണെന്നുള്ള ആ ഒരു രീതിക്ക് അയച്ച് കൊടുക്കും അല്ലാ തെ മറ്റ് പേജുകൾ ചിലർ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ പിന്നെ സ്ഥിരതയുടെ പ്രശ്നങ്ങൾ കുറേയുണ്ട് ഒരു പ്ലാറ്റ്ഫോമിന്ന് നിയമം മാറിക്കഴിഞ്ഞാൽ വരുമാന ത്തിനെല്ലെല്ലാം ബാധിക്കണ കുറച്ച് ആ കാര്യങ്ങളാണ് ഇത് വരുന്നത് പിന്നെ തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് ഉം അത് തന്നെ ഇതില് കുറെ തെറ്റിദ്ധാരണകള് ഈ ഓൺലൈൻ ബിസിനസിനെ പറ്റിയിട്ട് വരുന്നുണ്ട് ഇതിപ്പോ പലപ്പോഴും സാധാരണ ജോലി യേക്കാളും കൂടുതല് ഉം കഠിനാധ്വാനം ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ആർക്കും കോടീശ്വരൻ ആവാന്നുള്ളൊരു ചിന്ത അങ്ങനെ കൊറേ കാ ര്യങ്ങൾ ഇതിലുണ്ട് പണം മാത്രം മതി എന്നുള്ളൊരു ചിന്തക്ക് ഒരുപാട് പേര് ഇതില് കയറുന്നുണ്ട് ഇതിപ്പോ ഈയൊരു വിഷയത്തിനെ പറ്റി നമ്മളിപ്പോ ചർച്ച ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കില് ഇന്നൊന്നും തീരൂല്ല ഒരുപാട് ഉം അതൊക്കെ ഇനി നേരിട്ട് കാണുമ്പ സംസാരിക്കു മ്പോഴോ മറ്റ് വല്ലതിനും നമുക്ക് ആഹ് ഓക്കെ ഓക്കെ ശരി